ലോ
ആ കേക്കാവോ?
ആ കേക്കുന്നുണ്ട്.
ആ സുഖായിരിക്കുന്നോ?
ആ സുഖായിരിക്കുന്നു.
ഭക്ഷണൊക്കെ കഴിച്ചോ?
ഭക്ഷണൊക്കെ കഴിച്ചു കെടന്നു. ഉം കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഉറങ്ങീട്ടല്ലേ കിടക്കാൻ പറ്റുള്ളു.
ഓക്കെ ഓക്കെ പിന്നെ വേറെന്താ വിശേഷം.
വേറെന്താ വേറങ്ങനെ പോകുന്നു. വീട്ടിലക്കെ ആരൊക്കെ ഉണ്ട്?
ആ സുഖായിരിക്കുന്നു ഇവിടെ വീട്ടില് ഞാനിണ്ട്. ഹസ്ബൻഡ് മകൻ ഒരു മോനുണ്ട്.
ആ ആ
ഉം മോന് വലിയ കുട്ടിയാട്ടോ മോന് ഇപ്പോ ബി എസ് സി യൊക്കെ ആ ബി എസ് സി കംപ്ലീറ്റ് ചെയ്തു. അവൻ എം ബി എക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ആ പിന്നെ എന്താ ഇവിടെ നിങ്ങളൊക്കെ നല്ല സുഖമായി മഴയത്തിരിക്കുന്നു ഞാൻ നല്ല ചൂട ത്തിരിക്കുന്നു.
ഹോ ആ ആ
ഇവിടെ മഴ പെയ്തിട്ടില്ല. നല്ല ചൂടാട്ടോ
അതെയോ ഇവിടെ പെരും മഴയാണ്.
ഇവിടെ മൺസൂൺ എത്തിയിട്ടില്ല. നാളെ എത്തുന്ന് പറയുന്നുണ്ട്. എത്തീട്ട് എത്തിയെന്ന് പറയാം.
ആ ആ ശരി ശരി
ആ എന്താ പറയാ ഇങ്ങനെ ഇരിട്ടിക്കെട്ടിയൊക്കെ കിടപ്പുണ്ട്. കൊറേശ്ശെ ഒക്കെ ആയിട്ട്. പക്ഷെ പെയ്തിട്ടില്ല. ആ അറിയില്ല പെയ്യുവാണെങ്കിൽ ഓക്കെ. ആ പെയ്ത് കഴിഞ്ഞ നമ്മളെ നാട്ടില് ഒരു മഴ മൺസൂൺ മുന്നേയുള്ള ഒരു ചൂടുണ്ടല്ലോ വെയർത്ത് കുളിച്ച് ഇങ്ങനെ ആ ആ കാലാവസ്ഥയാ ഇപ്പൊ
അതെയോ ആ അവിടെ ഇവിടെ നല്ല തണുപ്പാണ്.
നല്ല സുഖം അല്ലേ
ആ ആ രാത്രി മൂടി പൊതച്ച് കിട ക്കാനൊക്കെ നല്ല സുഖാണ്. ഈ മക്കള് പൊതപ്പ് ഉപയോഗിക്കില്ല.
അതെ എല്ലാ കുട്ടികളും അങ്ങനെയാണ്. അവർക്ക് ഭയങ്കര ചൂടാണ്.
ആ ഒരാള് അഞ്ച് വയസായിട്ടുള്ള ഒരാള് കിടക്കുന്ന് പിന്നൊരാള് പത്ത് മാസമായ കുട്ടി ഇട്ട് പൊതപ്പ് മൂടിക്കിടക്കുന്ന കു ട്ടി അവിടെ പുറത്ത് ഹാള് കിടക്കണ്ട് ആൾക്ക് ഇവിടെ റൂമ് എല്ലാരുംകൂടി ഉളള കാരണം വരു പറഞ്ഞു അവനിക്ക് ബ്ലാങ്കറ്റ് വേണം. ഇതിന് അതാണെ സമ്മതിക്കൂല
ആഹ് ഇവരിങ്ങനെ മൂടിക്കൊടുത്ത അതിനെ അപ്പ തന്നെ എടുത്ത് കളയും
ആ അതിനീച്ച് തണുത്തി ഈ കുട്ടികളെങ്ങനെ കിടക്കണ അറിയില്ല
അത് ഇവിടെ ഞങ്ങള് ഇവിടെ കുറച്ച് തണുപ്പൊക്കെ വരുന്ന സ്ഥലമാണേ അപ്പോ ഈ പറഞ്ഞ പോലെ ബ്ലാങ്കറ്റ് മൂടുമ്പോ കുഞ്ഞിലേ ഉണ്ടല്ലോ ഈ ബ്ലാങ്കറ്റ് എടുത്ത് കളയാ അപ്പോ നമുക്ക് രാത്രി നമുക്കിങ്ങനെ ശരീരം നല്ല തണുക്കില്ലേ ക്ക് ടെൻഷനാണ് വയ്യാണ്ടാവു പറഞ്ഞിട്ട്. പിന്നെ എത്ര മൂടിക്കൊടുത്താലും കളയും. പ്പൊ ഞങ്ങളെന്താ ചെയ്യുന്ന വെച്ചാ സോക്സ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ നല്ല ചൂട് കിട്ടുന്ന അ അ സെറ്റർ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കും. ആഹ് അപ്പൊ മൂടില്ലേലും കുഴപ്പമില്ല തണുപ്പടിക്കില്ലല്ലോ സോക്സ് ഇടും അപ്പൊ കാല് തണുക്കില്ല അപ്പീ ഈ ഈ കോൾടൊക്കെ വരുമ്പോ കുട്ടികൾക്ക് ആഹ് പറയും ഈ കാലിന്റെ അടിഭാഗത്തില്ലേ കാൽപാതത്തിന്റെ താഴ് ത്തെ ഭാഗത്ത് ആ പിന്നെ കടുകെണ്ണയൊക്കെ ചൂടാക്കിയിട്ട് ആ ചൂടോട് കൂടി ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുത്ത ഈ ജലദോഷൊക്കെ വരുന്നത് മാറൂന്ന് പറയും അ എന്നിട്ട് എന്നിട്ട് ചൂട് ആ സോക്സ് ട്ട് കൊടുക്കും നമ്മള് അപ്പോ അങ്ങനെ അങ്ങനെ ചെയ്തൊണ്ടിരുന്നെ കാരണം ഇതെത്ര മൂടിക്കൊടുത്താലും മൂടില്ല എടുത്ത് കളയും അത് അപ്പൊ തണുപ്പ് അടിച്ചു കഴിഞ്ഞാ പിന്നെ രാവിലെ എണീക്കുമ്പോ പിന്നെ കോൾഡായി ബുദ്ധിമുട്ടായി അപ്പൊ അതാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നേ ചെയ്തിരുന്നത് കുഞ്ഞായിരുന്നപ്പൊ.
അതെ അതെല്ലേ
ഏകദേശം എല്ലാ കുട്ടികളും അങ്ങനെയാണ് മൂടാൻ സമ്മതിക്കില്ല അതെന്താന്ന് എനിക്കറിയില്ല കേട്ടോ
ഒരു ഡോക്ടർ പോയി കാണിച്ച് എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ പറയുന്നേ നോക്കി അവർക്ക് പറ്റിയ ചൂട് അവടെോടുള്ള അപ്പൊ എത്ര തണുത്താലും അവർക്കത് ശരീരത്തിൽ ചൂടു പോലെ തോന്നും
ആ അതായിരിക്കാം. കാരണം, ആ എല്ലാ കുട്ടികളും അങ്ങനെയാണ്. നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ കുട്ടികളും അങ്ങനെയാണ് കുറച്ചൊന്ന് വലുതായി കഴിയുമ്പോ അവർ ഓക്കെ അവര് കണക്കും മൂടും ഒക്കെ ചെയ്യും.
ആ ആ എന്താ നമ്മൾക്കത് പൊതച് മൂടി കിടക്കാൻ പറ്റി ല്ല ഉം
നമുക്ക് തണുപ്പ് പറ്റില്ല. നമുക്ക് തണുപ്പും പറ്റില്ല, ചൂടും പറ്റില്ല.
ആഹ് ഇവിടെ എന്താണ് ഹസ്ബൻന്റ ഒക്കെ ഉള്ള സമയത്ത് ഹസ്ബന്റൊക്കെ പൊതപ്പ് മൂ ങ്ങനെ മൂടിക്കിടക്ക ഈ കുട്ടികൾക്കാരണം എനിക്ക് പൊതപ്പ നമുക്ക് ഇടാൻ പറ്റില്ലേ നമ്മുടെ കൈന്നൊക്കെ ത ട്ടിക്കളയും അവരൊക്കെ സുഖായിട്ടുറങ്ങും നമ്മള് തണുത്തിട്ട് ഇങ്ങനെ കിടക്കേണ്ടിവരും
അതങ്ങനെയാണ് അമ്മമാരല്ല അമ്മമാരല്ലേ എല്ലാ എല്ലാ കാര്യങ്ങളും സഹിക്കുന്നുന്നത് അമ്മമാരല്ലേ ഉറക്കൊഴിയുന്നത് അമ്മമാര് അല്ലേ
ഉം അപ്പൊ അങ്ങനെ ഉം ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്യാത്തമ്മ മാരൊക്കെ ആണെങ്കിൽ എന്തോ ചെയ്യട്ടെ പറഞ്ഞിട്ട് വിട്ടിട്ട് നമ്മൾ കിടക് ക്കതിപ്പോ ഫീഡ് ചെയ്യാണെങ്കിൽ നമ്മടെ അട പിന്നെ തന്നെ നമ്മുക്ക് വൈകിട്ട അങ്ങനെ
ഒറക്കോം പോവും പിന്നെ നമ്മ നമ്മക്ക് ഉറങ്ങാൻ പറ്റില്ല. നമ്മളത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എണീക്കുവല്ലോ ഇടക്കിടക്ക്.
ഞാന് മീഷോന്നൊക്കെ നല്ല കുഞ് കുഞ്ഞ് ബ്ലാങ്കറ്റ് ഒക്കെ വാങ്ങിച്ചത് എവിടെയാണ് ഉപയോഗിക്കുന്നത്. അ ആരും ഉപയോഗിക്കില്ലില്ല അവിടെ കിടക്ണ്ട് ഇവര്ക്ക മഴക്കാലത്തൊക്കെ ഉപയോഗിച്ചു കൊടുക്കാ
വേണ്ടിട്ട് വാങ്ങുന്നതാണ് ആഹ അത് കൊറച്ച് അത് പിന്നെ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാ യൂസ് ചെയ്യാനും പറ്റത്തില്ലോ അത് കുഞ്ഞുങ്ങള് വലുതായി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പ റ്റില്ലല്ലോ?
ആ ഒരു അഞ്ച് വയസ്സ് വരെയുള്ള കു
ആ അതുവരെ ഉപയോഗിക്കാങ്കി പിന്നെ കൊഴപ്പല്ല
ഉം പക്ഷേ ഉപയോഗിക്കണ്ട അതാ അഞ്ചു വയസുള്ള ആളും കൂടി അതാ തട്ടിക്കളയു ആ മൂത്തമോന് മാത്രം
അതാ ഞാൻ പറഞ്ഞ കൊറച്ചൊന്ന് എനിക്ക് ഏഴട്ട് ഒമ്പത് വയസൊക്കെ ആവുമ്പോഴേക്കും അവർക്ക് അത്ര ഇഷ്യൂസ് ഉണ്ടാവില്ല.
അല്ലെ മൂത്ത മോന്ക്ക് എട്ട് വയസ് ഏഴു വയസ് പൂർത്തിയായി. അവൻ ഉപയോഗിക്കും അവനക്ക് ബ്ലാങ്കറ്റ് ഏത് ചൂട് കാലത്ത് വേണം.
ആ അത് അങ്ങനെയുണ്ട് ചെലവര്. പല തരത്തിലുള്ള സ്വഭാവം അല്ലേ പലർക്കും.
പനി വന്നാ മാത്രം പോതപ്പ് ഉപയോഗിക്കും.
അതെ ഞങ്ങള ഇവിടെ ഇണ്ടല്ലോ എന്റെമോന് എന്റെ മോന് പകല ഉറങ്ങത്തില്ലായിരുന്നു ഒരു ഒരു മൂന്ന് വയസ്സവിന് ശേഷം. ആ ഒരു ആ അവന് പകൽ ഉറങ്ങണെങ്കിൽ പകല് വന്ന് എപ്പോഴെങ്കിലും പകല് കിടക്കാണെങ്കില്. നോക്കിക്കോണം അവന് വയ്യായികണ്ടന്ന്. അല്ലെ നമ്മൾ അങ്ങനെയാ കണ്ടുപിടിക്കുന്നത്െ അതാ ഓരോരുത്തരുടെ രീതികളാണ്. അപ്പൊ അവലൊന്നും ഉറങ്ങയില്ല പക്ഷെ ആ ആ മിണ്ടാതെ എവിടേൽ പോയി കെടക്കാണെങ്കിൽ ഓടിപ്പോയി നോക്കിക്കഴിഞ്ഞാൽ പനിക്കുന്നുണ്ടാരിക്കും പനിക്കായിരിക്കും. അപ്പൊ ആ അങ്ങനെ ഒരു വയ്യായിക വരുമ്പോഴാണ് അങ്ങനെ കിടക്കുന്നത് അവിടെ ചിലപ്പോ ഉറ ഉറങ്ങിപ്പോകും ഉറങ്ങിയെ എണീട്ടി ഭയങ്കര പനിയായിരിക്കും. അപ്പൊ ന നമ്മള എപ്പോഴും സ്നോട്ട് ചെയ്യുന്ന അങ്ങനെയാണ് കിട ഇങ്ങനെ കളിച്ചോണ്ട്ി ടന്നിട്ട് പോയി കിടക്കുകവാണെങ്കിൽ. വയ്യ എന്ന് വിചാരിച്ചോണം. അങ്ങനെ ഓരോ കുട്ടികളും ഓരോ രീതികളല്ലേ?
മോൻക്ക് അങ്ങനെയാണ് മൂത്ത മോൻ ഒരു ഭാഗത്ത ഒരു സെക നിക്കില്ലങ്ങെ ഓരോന്ന് ചെയ്തിട്ട് നമ്മള ഇട്ട് തൊള്ളടുപ്പിച്ചിട്ട് എന്റെ സൗണ്ട ഒക്കെ പോണവരാക പക്ഷെ അവനൊന്നു സൈലന്റ് അവൻ എന്തോ ലക്ഷ നക്ക് വിചാരിക്കാം
ആ അതെ അതെ അതെ ആ ഇങ്ങനത്തെ കുട്ടികൾ അങ്ങനെയാണ്. ആ ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കില്ല. ഒന്നാമത് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഹൈപ്പർ ആക്റ്റീവ് ആണ്.
ആഹ ശെ ഞമ്മള് ച നമ്മളുടെ വീട്ടിൽ മാത്രോമാണ് ഇങ്ങനെ പറയുമ്പോ എല്ലാം ഇപ്പ ഞാൻ ഞാ- കോടാക്ട് ചെയ്ത് എല്ലാവർക്കും ഈ ഒരു അവസ്ഥയാണ് എല്ലാം ഇതുപല ഇതുപോലത്തെ മക്കളാ.
ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാരും അങ്ങനെയാ ഒരാളല്ല അത് ആൺകുട്ടിയന്നില്ല. പെൺകുട്ടിന്നില്ല. എല്ലാ കുട്ടികളും ഹൈപ്പർാക്റ്റീവ ആണ് അത് അവര് കഴിക്കുന്ന ഭക്ഷണത്തിന്റെയോ, അങ്ങനെ പല കാരണങ്ങളുണ്ടല്ലോ ഇപ്പോൊ കൂടുത - കതിലും ഭക്ഷണത്തിന്റെ ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്.
അതേല്ലേ
ആ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഹോർമോൺ കാര്യങ്ങൾ ഈ ഇപ്പൊ നമ്മള് കഴിക്കുന്ന ചിക്കനും അത്ഇതൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടില്ലേ ഹോർമോൺ കുത്തി വെക്കുന്നൂന്നും അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ ഇവിടെയൊക്കെയാണെങ്കില് ഹാ ഇവിടെ കൂടുതല് എരുമപ്പാല് കിട്ടുവേ അപ്പൊ ഈ എരുമയെ കറ ക്കുന്നതിന് മുന്നേ ഇവരൊരിഞ്ചക്ഷനൊക്കെടുത്തിട്ടാണ് ഈ എരുമയെ കറക്കുന്നത് ആ അപ്പൊ ആ അതാ അപ്പൊ ഇതൊക്കെയെന്താന്നറിയില്ലല്ലോ നമുക്ക് ഈ സാധനം നമ്മൾടെ ശരീരത്തിനുള്ളില് പോവല്ലെ
അതെയതെ
അപ്പതൊക്കെ ഏത് രീതിയിലാണ് നമ്മുക്കത് വരുന്നത് നമുക്കറിയില്ലല്ലോ കുട്ടികളാണെങ്കിലും പ പാലാണെലും ഏത് സാധനാണെലും നമ്മള് കഴി ക്കുന്നെല്ലാ ഭക്ഷണത്തിനുപ്പൊ മായം ചേർത്ത സാധനങ്ങളല്ലേ
ആ ആ
പ്പ നമ്മള് പ്രെഗ്നന്റ്സി കഴിക്കുന്നു അത് ഈ കുട്ടികളെ ബാധിക്കില്ലേ
എന്തെങ്കിലും പ്രഗ്നൻസില് പറയണ്ടല്ലോ നല്ല ഫുഡ്ഡ്കള് കയിക്കാൻ നല്ല ഫ്രൂട്ട്സ്കള് വെജിറ്റബിൾസ് എന്നൊക്കെ പറയും പക്ഷതൊക്കെങ്ങനെ വരുന്നതാന്നറിയില്ലല്ലോ.
ഫുഡും നല്ല ഫ്രൂട്ട്സും കഴിക്കണെങ്കി നമ്മള് സ്വന്തമായിട്ട്ണ്ടാക്കേണ്ടി വരും ഇന്നത്തെ കാലത്ത്
ഉം
പക്ഷെ അല്ലാണ്ട് ഞാനൊക്കെ ഇപ്പൊ പക്ഷെ ഒരുപാട് പേര് ചെയ്യുന്നില്ലേ ടെറസ് കൃഷി എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിതന്നെ അല്ലെങ്കി അപ്പ്റോ മറ്റേ ഗ്രോ ബാഗോ അതിലും ഇതിലോക്കെന്തെങ്കിലൊക്കെ നട്ട് വെക്കുന്നുണ്ടല്ലോ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് എനിക്ക് ചെറിയ രീതില് ചീരയും അങ്ങനെയൊ ക്കെന്തെങ്കിലൊക്കെ കിട്ടാൻ ഉള്ള സാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊക്കെ നല്ല ടേസ്റ്റു ഉണ്ട് കെട്ടോ വാങ്ങുന്നതിനേക്കാളും
ആ എവിടെന്നെയവിടെ വാപ്പാന്റെ ചെറിയുമ്മ ചെയ്യ്ണ്ടായിരുന്നു ചീര വെണ്ട ണ്ടക്കാ പയറ് അമ അവരക്കാ അങ്ങനത്തെക്ക്ണ്ട്
ഇരുപത്തഞ്ച് ഗ്രോ ബാഗ് മേടിച്ചാൽ ഒരു വീട്ടിലേക്ക് ആവശ്യുള്ള അത്യാവശ്യ സാനങ്ങള് കിട്ടും കെട്ടോ
അതേ
ആ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിലുള്ള എന്താപറയാ ഈ വെജിറ്റബിൾസിന്റെ വേ അതിനെ കൊ ണ്ട്തന്നെ എന്താ മറ്റേ വളം ഒക്കെ ഇണ്ടാക്കി അങ്ങിട്ട് കൊടുത്താ മതി മറ്റേ എന്താ പറയാ വേറെ സാനങ്ങളൊന്നും വേണ്ട അപ്പൊ ഒരുപാട് യൂട്യൂബില് ഒരുപാട് പേരിടുന്നുണ്ട് വീട്ടില് കൃഷിയെയ്യുന്നതെങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നോക്കി നമുക്ക് അത്യാവശ്യ സാനങ്ങളും കിട്ടുംകെട്ടോ നല്ല ടേ സ്റ്റുണ്ട് ചീരയൊക്കെ എന്ത് ടേസ്റ്റായിരുന്നു ഞാനിവിടെ നട്ടത്
അതേല്ലേ ഇ-ഹാ-ഹാ
ഒരു മരുന്ന് മരുന്ന് കൂടിപ്പോയാ മരുന്ന് അടിക്കുന്നെന്നറിയോ വേപ്പെണ്ണ കിട്ടും വേപ്പെണ്ണ മ ഇതിലടിക്കുന്നെ വേപ്പെണ്ണയുടെ കൊറച്ച് സോപ്പ് നമ്മള് വിം ലിക്വിഡൊക്കെ ഒഴിച്ചിട്ടേ അത് മിക്സ് സഅതില്കാണും അത് എഴുതിയിട്ടുണ്ട് എത്രയാന്ന് അതൊക്കെ അടിച്ചു കൊടുത്താ മതി വേറെ മരുന്നൊന്നും ചെയ്യേണ്ട പിന്നെ എന്തെങ്കിലൊക്കെ കരിയിലയൊക്കെ ഇട്ട് കരിയിലയൊക്കെ് ഇട്ടിട്ടാണ് ആൾക്കാര് മണ്ണിട്ടിട്ട് കൃഷി ചെയ്യുന്നേ ഈ ഗ്രോബാഗിലെ ആദ്യം കരിയില നിറക്കും പിന്നെ അയിന്റെ മുകളില് മണലും മണ്ണിടും അത് മറ്റേ വളവൊക്കിട്ടിട്ട് എല്ലാം ഇപ്പൊ കി ട്ടുവല്ലോ വളംതന്നെ എല്ലാം കിട്ടും എന്താ പറയാ മറ്റേ കമ്പോസ്റ്റ് കിട്ടും ഏത് സാനാ കിട്ടാത്തെ